എന്താ വിശേഷം ആ കേൾക്ക്ന്ന്ണ്ട്.
ആ ണ്ട് ണ്ട്.
ആ ഇവടെ നല്ല മഴണേ.
ആഹ ഇവിടെ ഇതുവരെ മഴായിരുന്നു ഇപ്പൊന്ന് നിന്നാണ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ ഫുഡൊക്കെ കഴിച്ച ഇങ്ങനെക്കെ കിടക്കുക ഉച്ചക്ക് ഉറങ്ങല്ല ഉണ്ടോ
ഉച്ചക്ക് ഉറങ്ങാറുണ്ടോ ഹലോ
ഏ
ആ ആഹ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആഹ ആഹ
ഉം ചില സമയത്ത്റങ്ങും ആ ഫുഡ്‌ കഴിച്ചോ
ഞാൻ ചില ദിവസങ്ങളിലോ ഉറങ്ങും ചില ദിവസം ഉറങ്ങൂലോ ഇന്നപ്പോ ഉറങ്ങിട്ടില്ല
എന്തെ
മഴൊക്കെ ആകുമ്പോ അങ്ങനെ ഉറക്കം വരും അപ്പൊ അങ്ങനെ ചെപ്പോ കുറച്ച് സമയമൊക്കെ ഉറങ്ങും
ഏ
കറിവെക്കാൻ
കറി ഇന്ന് ബിഫ് കറിയാണ് അവിടെ
ആഹ
ഒന്ന മേടിക്കണം നമ്മുടെ അധികവും മീനാണ് ഉപ്പക്ക മീനൊക്കെ വെച്ചുള്ളൂ
ആ ഇവിടെ അങ്ങനെ തന്നെ കൂടുതൽ മീനും ചിക്ക ബീഫ കിടക്കള്ളവങ്ങ ഇവിടുത്തേൽ മീൻ ചിക്കൻ ആണ് അങ്ങനെ
എന്നിട്ട് എന്താ പരിപാടി വെറുതെ ഇരിക്കാണോ
ആഹ ഇപ്പൊ ഫ്രീയാണ്
ആ ഉം ഇന്ന്െങ്ങട്ടേലും പോകുന്നുണ്ടോ എന്താ പരിപാടി ഇന്ന്
ചെറിയ കുട്ടിയല്ല ഇനി എതായാലും കുട്ടി കുറച്ചതായി ല്ല എടും പുറത്തിറങ്ങാനന്ന പറ്റാത്തരവസ്ഥ മഴപ്പോ ഫുൾ മഴ ഒന്ന നിലക്കയിട്ട് ഇവിടെ ഫുൾ ടൈം ആയന്നെ
മഴല്ലേ ഇവിടെ ഇതുവരെ പെയ്യായിരുന്നു ഇപ്പൊ ഒന്ന് നിന്ന് വെയിലുണ്ടോ അവിടെല്ലല്ലോ
വയില രണ്ടു ദിവസംഴച്ചു
ഉം ഡ്രസ്സൊക്കെ അലക്കി ഇട്ടാ ഉണങ്ങാനൊക്കെ പാടാ
ആഹ് അതവ വാഷിങ് മെഷീനിൽ ഉണക്കിയാൽ തന്നെ ഉണങ്ങാൻ നല്ല
ആഹ വാഷിംഗ മെഷീനിൽ ഉണക്കിയാലും നമക്ക് വെയില് ഉണ്ടെങ്കി അതൊരുസുഖണ് നെയിലത്തി ഇട്ടഒണക്കി എടുക്കാലോ
ഉം മയാക്ക്പക്ഷെ മയ വേണം കാരണം ഇപ്പൊ കുറച്ച മുമ്പ് നല്ല വെയിലായിട്ട്
ആ
വെള്ളം ഭയങ്കര ചൂട് അത് മാത്രോല്ല വെള്ളം ഇവിടെ ഈ ഈ ഏരിയയിൽ കുറച്ചസ്ഥലത്തൊന്നും വെള്ളല്ല കിണറ്റിലെ വെള്ളം വെറ്റി ഇവിടെൻ അങ്ങനെ തന്നെ ഒരു നേരം മോട്ടർ അടി ചലുണ്ടാവും പറ്റ അടിയിലിരിക്കും പക്ഷെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഉറവ് പൊട്ടി വരും അപ്പത്തെ ആ ഒരു അവസ്ഥൽ റബ്ബെ മയ മഴ ഒന്ന് പെയ്ന്നെങ്കിലെന്ന് കാരണം അപ്പം മയ ക്കാല ആയല്ലോ ഓവറായല്ലക്ഷെ എല്ലതും വേണം ഇപ്പ മ യപെയ്ധോണ്ട് വെള്ള
ആഹ് ഇപ്പൊ കൊറച്ചൊക്കെ ഒന്ന് പെയ്തോട്ടെ കാരണം ആ ടൈമില് ഭയങ്കര ല്ലേചൂടായിരുന്നിലെ എല്ലാ സ്ഥലത്തും നല്ല ചൂടായിരുന്നു
വെള്ളത്തിന് കെൻ്റില് വെള്ളം വെറ്റിട്ട് വെള്ളല്ല ങ്ങനെ ടാങ്കില് വെള്ളം കൊണ്ടാര അങ്ങനെക്കെരുന്നല്ലോ
മഴ തീരെ പെയ്യാതിരുന്നാല് ആഹ് ഞങ്ങളവിടെ അങ്ങന തന്നെ കൂടുതലും നല്ല വെയിലായിട്ടേയ് മയ പെയ്യത്തൊണ്ട് വള്ളോക്കെ കുറവേനു പിന്നെ കൊറച്ചങ്ങനെ ആയപ്പോ പിന്നെ പെയ്യ പെയ്യോടങ്ങിയാലും ഇപ്പൊഇല്ല ഇപ്പ വെള്ളമൊക്കെണ്ട്
ഉം
വിടേക്ക് ട്രാവലെയ്തീനോ ഇപ്പടുത്ത്
ഇപ്പട്ത് ഇപ്പൊ കുറച്ച മുമ്പ് പോയിരുന്നു പ്പൊ കൊറച്ചായി പോയിട്ടേ പോണം ങ്ങള് എവിടെക്കെങ്കി ലും പോയിരുന്നോ
ഇഞാനിപ്പൊ പറഞ്ഞിലെ ചെറിയ കുട്ടിയായണ്ട് കുട്ടിയാക്ക്‌ ന്താ പറയാ ഫുഡ് എടുക്ക നൊന്നും ആവാതോണ്ട് എവിടേക്കും അങ്ങനെ പോയില്ല ജസ്റ്റ് ഫൻ പിന്നെ ഫംഗ്ഷൻ എന്തെങ്കി ഇ കല്യാണ പരിപാടി അങ്ങനെ ജെസ്റ് പോയി പോരാന്നല്ലാതെ പോയിട്ടില്ല പിന്നെ മഴയല്ല ഇപ്പത്തെ കാലാവസ്ഥ എവിടെ പോയാല മഴത് ആകെ ബുദ്ധിമുട്ടല്ലേ
ഉം ഉം മഴ കാരണം ഇങ്ങട്ടും പോവാനും കഴിയൂല്ല
ഓ
അല്ലെങ്കിലെ മടി പിടി പിടിച്ചിരിക്കാവും അതിന്റെ കൂടെ മയം കൂടി പെ ഇ ഒന്നിനും തോന്നൂല്ല
മയാവ്പോ പ്രത്യേകം അങ്ങനെ തന്നെവെറും മടിയാക്കാരം നമുക്ക് ള്ള ജോലിയന്നെ വെറും കടക്കാനേ യ്ക്കാറും തോന്ന ങ്ങനെ പൊതച്ചു മൂടി കകെട് ക്കാനേയ്ക്കാരും ക്കാരം നമുക്കുള്ളദിവസുള്ള പണി പോലും ടുക്കാനുള്ള ഒരു മൂഡ് വരൂല
ഉം ഉം
അങ്ങനെ അങ്ങനെയല്ല മടി പിടിചാൽങ്ങനെ കടക്കും
ഉം ചായൊക്കെ കുടിക്കാന ആയോ എന്നിട്ട്
വൈകുന്നേരല്ലോ
ഹമ്
ഞാൻ പിന്നെ അങ്ങന ചായ കുടിക്കല്ലോ മോൻകോ അങ്ങനെ ചായ അങ്ങനഒന്നും എപ്പോഴെങ്കിലും ങ്കിലും ഇങ്ങനെ ചായ ഉണ്ടാകി കുടിക്കാ നല്ലാതാ അങ്ങനെ ഡെയിലി ആ ടൈംമാവുമ്പോ വൈകുന്നേരാ വുമ്പോ ചായ അങ്ങനെ
അങ്ങനെയല്ലല്ലേ, ഇന്ക്കങ്ങനല്ലേ ഇൻക്ക് ഫുഡ് കഴിച്ച ഒന്ന് കടന്ന് നീച്ചാല് പിന്നെ ഞാൻ ചായൊക്കെ കുടിക്കും.
ഹേ എന്താ വകുന്നരായാലോ? ഡയ്ലി കിടക്കൊ ഉച്ചയ്ക്ക്.
ആഹ് ഒരു നാല്മണി ഉം ഹെ കിടക്കന്നാലും പണിക്കെ ഒരുങ്ങി അങ്ങനെ വെറുത് ഇരുന്ന്
ങ്ങുമില്ലാന്നണ്ടയ് ഫോണില് കളിച്ച് അങ്ങനെ കിടക്കും.
ഹും
മക്കള് വരുബോക്കിന് നീക്കണ്ട അപ്പൊ പിന്നെങ്ങനെ ചായൊക്കെ കുടിച്ച്. ആ സ്നാക്സ്ക്കെ ഇടക്ക് ഉണ്ടാക്കും എന്തെങിലുംക്കെ എന്താ എണ്ണക്കടികള് അല്ലാന്ന്ണ്ടെങ്കി ബല്ല ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുംക്കെ കൊടുക്കും.
ഒരു സ്കൂൾട്ട് വന്ന് ന്ന്കഴിഞ്ഞാ ഫ്രഷാ യിന് അവക്ക് ചായം ബേക്കറിയ അങ്ങനെ എന്തെങ്കിലുംക്കെ വേണ്ടിരൂല്ലേ?
ആഹ ബേക്കറിന്തെലും കിട്ടിയാലും മതി.
ഞാൻ പിന്നെ മോന് ചെറിയ കുട്ടിയാ അന് ആ അംഗനവാടിആയ സമയത്ത് അവള് വന്ന പഴം ജസ്റ്റ്‌ വാട്ടി കൊടുക്കാന്നല്ലാതെ ബേക്കറി അങ്ങനെ വല്ലാണ്ട്. ശീലിപ്പിച്ചിട്ടില്ല അതോട് പ്പതന്നെ മോന് വിട്ട് വന്നാല് ആള് ഫ്രഷ്ഒക്ക ആയികഴിഞ്ഞ കുറച്ച്യ്ഞ്ഞ ചോറുകൊട് കൊറച്ച് ചോറ് വയറ്റിലായിക്കോട്ട അത് കൊടുക്കും. പിന്നെ അതെ ല്ലെങ്കില് ന്തെയ്യും പയം വാട്ടി ചൊലയ മുട്ട ബുള്ള്സേയി കൊടുക്കും. ബേകറിയന്ന് കൊടുക്കൽല ചിലപ്പോ കൊടുത്ത പിന്നെ അയ്മ കൂടാവാ അ പ്പങ്ങനെ അങ്ങനെ ഞാൻആക്കി ഇച്ചില്ല മറ്റേത് ത്തന്നേ വേണ്ടിരും
ഇവിടെ വൈകുന്നേരം അങ്ങനെണ് വൈകുന്നേരം. ചോറൊന്നും ആർക്കും പറ്റൂല. രാത്രിയന്നെ കുറവാണ് കൈക്കല്.
ഉച്ചക്കാണ് ശരിക്ക് ചോറും കറിയൊക്കെ കൂട്ടി കയിക്ക്ന്നത്.
ഞി രാത്രിക്കക്ക് ഫുഡ്‌ ഒക്കെ ആയോ റെഡി ആക്കിയോ?
. ന്ന രാത്രി രാത്രിക്കും കൂടി ള്ളത് അങ്ങനെ ആക്കും.
ആ ല്ലാം ഒരുമിച്ച്ണ്ടാക്കൂലേ? ഹും ഹും കുളിയൊക്കെ കഴിഞ്ഞതാ എല്ലാം കഴിഞ്ഞിട്ട്ണ്ടാവുല്ലേ?
ഓ ഇന്ന് കഴിഞ്ഞിട്ടില്ല. ന്ന്ന്താ പറയാ വടെ ന്താ പറാ ന്ന് ഗസ്റ്റ്ണ്ടായിന് അങ്ങനെ ഓല കൂട അവിടെ നിന്ന് അങ്ങനെ പിന്നെ ചെറിയ കുട്ടിം ആള് ആൾക്ക് ഫുഡ്‌ട്ത്താളെ ഉറക്കികഴിഞ്ഞ് അയിഞ്ഞ്പര് വന്ന് അപ്പൊ പിന്നെ ഫുള്ള് ആഒര്. ഒര് ഹറിബറി ഫുള്ള് ആഹ. ഹറിബറിയയിട്ട് വേം ഫുഡ് കഴിച് അങ്ങനെ ന്നെകുൽ ത്. മറ്റേ ആ എന്താ പറയാ ആവക്ക് ഇങ്ങനെ ഫീഡ്യ്യുമ്പോ പിന്നെ നമുക്ക് വിശക്കുവല്ലോ? പിന്നെ തണുപ്പും മഴയും ജ് പറിംമണ്ടഇപ്പൊ ഫുള്ളാതരും ഇപ്പണ്ട് പോയിട്ടുള്ളൂ. ഓര് രാവിലെ നേരത്ത് വന്നിനു ആ ഇപ്പ പോയിട്ടുള്ളൂ ഓര്. കൊറേയി കുളിക്കാൻള്ള ടൈംമ്ട്ടിട്ടില്ല. ആൽക്കാന്നെ വാഷിംഗ് മെഷീല്ന്ന് അങ്ങനെ ഒന്നുംഗണ്ട് ശരിയായിട്ടില്ല അങ്ങനെ ആ ഒരുതിലെന് ന്ന് അങ്ങനെ അതിപ്പോ ഇവിടെ ആയോണ്ട് ഞാൻപ്പൊ ന്റെ വീട്ടിലയോണ്ടട്ടോ
ആഹ ആഹാ
ഹസ്ബൻഡ് വീട്ടിലൊക്കെ ഞമ്മള ആ ഒരു ആഹ് മറ്റത് നമ്മളെ ആ ഒരു കറക്റ്റ് ഇതിങ്ങനെ ഫോളോ ചെയ്യ മറ്റത് എല്ലാരും ഒരുമിച്ചിരിക്കുമ്പോ ഒരാൾ നേരം വൈകിയ ബാക്കിള്ളോൽക്കും ബാധിക്കോല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ ഒരുദീൽ ചെയ്യോല്ലോ
ചെയ്യും ഇവിടെയാവുമ്പോ പിന്നെ നമുക്ക് മടിയാ ഇവിടെ ആവുമ്പോ പിന്നെ നമ്മള് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യും നീക്കും ഒക്കെ പിന്നെ അങ്ങനെ
അതെ അ അതാണ് ഇപ്പൊ ഞാൻ ഇപ്പം
ഇവിടെ പ്പൊ ഒന്ന് മഴ ഇപ്പൊ ഒന്ന് മഴ നിന്ന്ണ് ഇഞ് പെയ്യോക്കാരം
ആ ഇവടെ മഴ പെയ്തോണ്ട്ക്കാണ്
ആഹ് ഇവടെ പിന്നെ നിന്ന്ണ്
അയ്‌ ശരി ഉം
ഉം
നല്ല മഴന്നെണ്
ഉം ഇപ്പൊ കൊ
പിന്നെ ഇവടെ പോഴൊക്കണ്ടെ ഇവടൊക്കെ പോഴണ്ട്
ആഹ് ആഹ്
ഈ മലയും കുന്നും അങ്ങൻത്തെക്കെ ഒരു സ്ഥലാണ്.
ആഹ് ആഹ്
ഇങ്ങളെ അവടെ ഏരിയ എങ്ങനെ പൊഴയും ഇതൊക്കെ ഉള്ള സ്ഥലാ അയ്‌ ശരി ഉം ഈ മലപ്രദേശൊക്കെ ആണോ മലപ്രദേശൊക്കെ ആണൊ ചോയിക്ക വെള്ളൊക്കെ ഉള്ളെ അയ്ശരി ആഹ് ഇവടിം അങ്ങ
അപ്പൊ കൂടുതൽ മഴ പെയ്താലും പ്രശ്നാണ്
ആഹ് ഇവിടെ ഒക്കെ അങ്ങൻത്തെ ഏരിയന്നെ
ഉം
ആഹ് വെള്ളം നിറയും മലയും കുന്നും പുഴയും ഒ ക്കെണ്ട് ഞങ്ങള് ഇപ്പോ നടൂലാന്ന് പറയാ ചാലിയാറ് ഒര് ഇപ്പൊ റൈറ്റ് സൈഡിന്ന് ചാലിയാറും ലെഫ്റ്റ് സൈഡില് എന്താ പറയാ ഇരുവഴിഞ്ഞി
ഉം ഉം
രണ്ടിന്റിം നടൂല ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് പ പതിനഞ്ച് മിൻ ഒരു പത്ത് മിൻറ്റിന്റെ ഗ്യാപ്പിലാ രണ്ട് പൊയിം അപ്പൊർത്തും ഇപ്പൊർത്തും ഒന്ന് ചാലിയാറും ഒന്ന് ഇരുവഴിഞ്ഞി രണ്ട് സൈഡ് കൂടി പോയാ റോട്ണ്ട് ടൗണ്ക്ക് ടൗണിലിള്ളെ തൊട്ട് അടുത്ത ടൗണൊക്ക ഇണ്ടെങ്കില് പൊഴ കഴിഞ്ഞിട്ടാ രണ്ട് ടൗണിലൊക്കെ ആവൊള്ളു
ആഹ് ആഹ്
വേറെന്താ
കുക്കിംഗ്‌ എല്ലാം ചെയ്യോ ആളാണോ
കേൾക്കുന്നില്ല
ആളാണോ ചോയ്ക്ക
ഹലോ
ഹലോ കേക്ക്ണില്ലേ
ആഹ് ഇപ്പം കേൾക്കുന്നുണ്ട് എന്താ ചോയിച്ചേ.
ക്കെ ഇൻട്രെസ്റ്റ് ആളാണോന്ന്
എന്തിന്
പിന്നെ കുക്കിംഗ്‌ ആളാണോ ചോയ്ക്ക കേക്കുന്നില്ലേ